ആഹ് കേക്കണ്ട്
എന്താണ് പരിപാടി ഫുഡ് ചഴിച്ചാ
എങ്ങനെ
ഫുഡ് കഴിച്ചോ
ഓഹ് ഫുഡ് കയ്ച്ചു
വൈകുന്നേരം എന്താ സ്പെഷ്യല്
വൈകുന്നേരം സ്പെഷ്യല് ഒന്നുല്ല ഒന്ന് ചായൊന്നും കുടിച്ചിട്ടില്ല
എന്തോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ
രാത്രിക്ക് തെ ഫുഡാണോ ചോദിച്ചേ
ആഹ് രാത്രികതെ ഫുണ്ട്
ഉച്ചക്കത്തെ തന്നെയാണ് മീൻ
ആഹ് മീനും പച്ചക്കറി കറില്ലേ അത് ശരി ആഹ് ആഹ് അങ്ങനെല്ലേ ഞങ്ങൾക്കും അത് തന്നെയ ഇന്ന്
ആഹ്.
ഇനി മീൻകറി കഴിഞ്ഞിട്ടാണ് അടുത്ത നോക്കുള്ളൂ.
ആഹ് ഓ
ആഹ് ആഹ് എനിക്ക് മുട്ട കൊണ്ടുവരുവാരിക്കും അപ്പൊ അത് ആൾക്ക്. ആംലേറ്റ് അടിച്ചു കൊടുക്കും.
ആഹ് അപ്പൊ ഫുഡ് കഴിച്ചിലാ.
ഞങ്ങളൾ കഴിച്ചു ഞങ്ങൾ എല്ലാരും കഴിച്ചു ആള് വന്നിട്ടില്ല ആള് രാത്രി വരുമ്പോഴേ.
എത്ര സമായവും.
ആഹ് ചിലപ്പോ ഇപ്പൊവരും അല്ലെ കൊറച്ചെരം കഴിയയിരിക്കും.
എഹ്.
ആഹ് അപ്പൊ ഞങ്ങൾ കഴച്ചു കിടക്കും.
ആഹ് ആഹ്.
ഉം ഉം അങ്ങനെ. പിന്നെന്താ പെറ്റണ്ടെന്നാണോ പറഞ്ഞത് വീട്ടില്.
എങ്ങനെ.
വീട്ടില് പെറ്റ് മറ്റേ പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ലല്ല.
ഇല്ലല്ലേ ഞങ്ങക്ക് മോയൽ ഇണ്ട്ട്ടാ മോയൽണ്ട് ഞങ്ങൾക്.
ഓഹ് എന്ത് കളറാ വെള്ളേ.
വെള്ള വെള്ളക്കളറ.
ഓഹ് നല്ല രസംണ്ടാവും എത്രണണ്ട്.
രണ്ടണം കുട്ടികളാ.
ഏഹ് എന്താ കൊടുക്കല്.
അത് പുല്ല് അയിന് ഇഷ്ടമുള്ളരു പുല്ണ്ട് ഇങ്ങനെ പടർന്ന് കിടക്കണതെ. അത് കൊടുക്കും അതിപ്പോ ഇവിടെ തീർന്നു വീടിന്റെ അവിടെന്നും ഇല്ല ഞങ്ങളിപ്പോ രാത്രിയാകുമ്പോ. ചാക്കും കൊണ്ട് പോയിട്ട് കൊറേ അങ്ങട്ട് പോണം അപ്പൊ പോയി പറച്ച് കൊണ്ട് ഫു- ജില് വെയ്ക്കാ ചെയ്യണേ.
ഏഹ്
അതയിന് ഭയങ്കര ഇഷ്ടാ പുല്ല് കാണുമ്പോ. ആഹ് പിന്നെ കറുകപ്പുല്ല്. അത് ഇപ്പൊപ്പടവെയിലായ കാരണേ പുല്ല് കുറവാണ്.
ആഹ്.
ആ ഹ് അപ്പൊ കറുകപ്പുല്ല് കൊറെ ശെ ണ്ട് അത് കൊടുക്കും. പിന്നെ ഇത്തിരി ചോറ് കഴിക്കും കുറേശെ.
ആഹ്.
ആ പിന്നെ മറ്റേ വാഴയുടെ കൂമ്പ് ണ്ടല്ലോ. അത് ഭയങ്കര ഇഷ്ടാ ആ പിന്നെ അ ഹ് ന്ന് എല്ലാം കഴിക്ക്ണ്ട് മിച്ചർ ബിസ്കറ്റ് എല്ലാം കഴിക്കിണ്ട് ആള്.
നല്ല റസണ്ടാവും കാണാന്
ആഹ് അതെ ഞങ്ങളടെ കൂട് വല്താണേ. അപ്പൊ കൂട്ടില് ഞങ്ങ അങ്ങോട് കൂട്ടിലോട്ട് ഇടും അവരുണ്ട് പിന്നാലെ ഓടി പ്പോര്ങ്ങോട്ട് അപ്പൊ അത് കാരണം ഇപ്പ അകത്ത് കിടന്ന് ഓടി നടകാ രണ്ടാളും.
ഏഹ്
നെറ്റ് വാങ്ങിച്ചു കൊണ്ടന്നപ്പോ അത് പ്ലാസ്റ്റിക് നെറ്റാ പല്ല് വെച്ച് കടിച്ച് പറച്ചെടുക്കാ
ഏ
ആ ഹ് അപ്പൊ ഇപ്പൊ അകത്ത് കിടുന്ന് ഓട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയാണ് മെയിൻ സ്ഥലം രണ്ട് പുള്ളികളുടെ. അടുക്കളയിൽ കിടന്ന് മറയും നമ്മള് ഫുഡ് എടുക്കാൻ പോകുമ്പോ ഓടി വരും.
ആഹ്.
ആഹ് അപ്പൊ ചോറ് കൊടുക്കൂല്ലോ അയിന് മീന്റെ ചാറ് ക്കെ ഇത്തിരി ഒഴിക്കണത്ഇഷ്ടാ രണ്ടാൾക്കും ഉം അങ്ങനെ ഒഴിച്ചു കൊടുക്കും
ഉം
പിന്നെ കറിയൊക്കെ കൂട്ടും കിഴങ്ങ് കഴിക്കും മാങ്ങയുടെ തൊലി ഇഷ്ടാണ് അത് കേര റ്റ് കഴിക്ക്ണില്ല അതെന്താന്നറിയില്ല
ക്യാരറ്റ് കയിക്കുല്ലല്ലേ ഓര്
എന്ത യ്താ കഴിക്കില്ല ഞങ്ങള് വാങ്ങിച്ചോട് ഒന്ന് കൊടുത്തോക്കി കുഞ്ഞീതാക്കി അരിഞ്ഞ് കൊടുത്തു തൊട്ട്ണ് ല് പോലും ല്ലത് അത ന്താണോ ക്യാരറ്റ് നമ്മള് ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ ക്യാരറ്റ് കഴിക്ക്ണത് ഞാൻ ഇക്ക് അത്ഭുത ആവ ഇത് കഴിക്ക്ണേ ഇല്ല ക്യാരറ്റ്
ഏഹ്
പിന്നെ ചീരയുടെ എലക്കെ ഇഷ്ട ചോപ്പ് കളറ് കണ്ണാ ചീമം മുയല് ല്ലേ അതാ ഇപ്പൊ ഒരു രണ്ടര മാസംക്കെ ആയി
അത്ങ്ങള് അങ്ങനെ വാങ്ങിയതാ
അത് വാങ്ങിത് അല്ല ആളുടെ കൂട്ടുകാരനെ വീട്ടിലിത്തിയ അത് അയിന്റെ തള്ളേനിം അയിന്റെ ആ തന്തേനിം മറ്റേ മരപ്പെട്ടി വന്ന് പിടിച്ചോണ്ട് പോയി കൂട്ടിലിട്ട് പോയപ്പഴേ അപ്പൊ ഇവര് കുട്ടികള അകത്താ ക്കിട്ട് അവറ്റ തള്ളേ തന്തേനി കൂ പുറത്താകി കൂട്ടിലിട്ട് പോയിക്കെരുന്നു ന്ന്
ആഹ് ആഹ്
അവര് കൂട് പൊളിച്ചിട്ട് വന്നേ അയിനെ പിടിച്ചു പോയി
അഹൂ
ഉം അതുകൊണ്ട് അപ്പൊ പിന്നെ കുട്ടികള് ഇതായ ആറ്റകളിൽ പിടിച്ചോണ്ട് പോവില്ലേ
ആഹ് ആഹ്
അപ്പൊ ഞങ്ങളോട് ഞങ്ങക്ക് തന്നു കൊണ്ടക്കോളാൻ പറഞ്ഞു കൂട് ഞങ്ങള് കാശ് കൊടുത്ത് മേടിച്ചു ആഹ് പക്ഷെ എന്താ വച്ചാ കൂട്ടില് കിടക്കില്ലേര്
ആഹ്
അടി പോയി ഇങ്ങോട്ട് ഞങ്ങള് രാത്രി കിടക്ക ആഹ രസാണ് ആഹ് കിടക്കാൻ പോണ നേരത്ത് കൂടൊക്കെ തുറന്ന് കൂട് തുറക്കേ വേണ്ട കമ്പിടെ ഉള്ളി കൂടെ അങ്ങോട് കിട ഞങ്ങള് കൂടുതലും പതുക്ക അങ്ങോട്ട് വെക്കുമ്പോ അവര് ഈ സൈഡിൽകൂടെ ഓടി പുറത്തേക്ക് ഇറങ്ങി വീണ് ഞങ്ങളവിടെ വന്നൊക്കെണ്ടാവും അപ്പോ കടലാസ് പെട്ടി വെച്ച് കൊടുത്തു ഞങ്ങൾ ഹലോ
ആഹ്
ആഹ് കേക്ക്ണ്ടോ
ഹലോ
ആഹ് കേക്കണില്ലേ
അതിന്റെ ഇടയി കട്ടായി പോയി
അതെല്ലെ ആഹ് ആഹ് ആഹ് കടലാസ് പെട്ടി വച്ച് കൊടുത്തേ
ആഹ്
ആഹ് അതൊക്കെ കടിച്ച് പറിച്ച് എല്ലാം പൊളിച്ച് വെച്ചേക്കുക
ഏഹ്
ആഹ് കടലാസ് കണ്ട കടിക്കും പുസ്തകമൊക്കെ കീറി കടിച്ച് കടിച്ച് നമ്മള് വെ വായിക്കാനും എഴുതാനു തിരിക്കുകയാണെങ്ങ്കി വന്നിട്ട് പുസ്തകത്തിന്റെ ഇര്ന്ന്ട്ട് അതിന്റെ പേജ് ഇങ്ങനെ കടിച്ച് കടിച്ച് കീറിട്ക്കാ പണി
ആ ആ
ആ ഭയങ്കര വികൃതിയാ ഓടി നടക്ക്ണ്ട അവടെ മ് പിന്നെ ഇടക്ക് ഇവരെടുക്കും പിള്ളേരെ
ആ
ആ എടുക്കുമ്പോത അവടെ പതിഞ്ഞിരിക്കും അയിൽക്ക്‌ പെണ്ണ് മൊയല്ണ്ടല്ലോ ഏതു നേരം എഴുന്നേറ്റ് നിക്കല പണി ആണുമൊയൽ അങ്ങനെ ഇല്ല അത് എടക്ക് ക്കെ പെണ്ണു മൊയൽ ഏനേരങ്ങനെ എഴുനേറ്റ് നിക്കും നമ്മള അങ്ങങ്ങടൊക്കെ പോവില്ലേ അപ്പൊ ഇങ്ങനെ കൈ പൊന്തി ങ്ങനെ എണീറ്റ് നിക്കും നല്ല രസാ
ആ
ആ അങ്ങനെ ഞങ്ങൾ ആദ്യയിട്ടായിട്ടൊ മൊയലിനെ വളർത്തണ അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സ് സന്തോഷം
ഞങ്ങടവടൊന്ന് അങ്ങനെ ആരോ അങ്ങനെ പൊറത്ത്ന്ന്ങ്ങനെ കാണുന്നല്ലാതെ
ആ ആ ആ ആ ആ ആ ഇതുവരെ ഇവിടെ അങ്ങനെ ഒന്നിനും വന്നിട്ടില്ല ആദ്യയിട്ട് കിട്ടിയപോ എക്സൈറ്റ്മെന്റ് നല്ല സന്തോഷം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാ
ആ
മ് രാത്രിയില് ഇടക്ക് ഞങ്ങടെ റൂമിലേക്ക് വരും
ആ ആ
എന്നിട്ട് രാത്രിയില് കളിയാ ഫുള്ളായിട്ട് കളീണ്ട് പ്പൊ ഫുഡ് കഴിക്കും ഇപ്പൊ പകല് ഫുള്ളായിട്ട് ഒറൊക്കാണ്
ഏ
അതാണ് കുഴപ്പ പ്പ
ആ
രാത്രില് ഞങ്ങടെ റൂമേക്ക് വരും ന്നിട്ട് ഞങ്ങള് കെടുക്കുമ്പോ ആ കട്ടില്ലവിടെ വന്നിട്ട്ങ്ങനെ എത്തി ചോക്കി നിക്കും കൊറച്ചേരം
ആഹ്
ന്ന്ട്ട് കൊറച്ചേരം അങ്ങട് ചാടുംങ്ങട് ചാടു തുള്ളിച്ചാടി നടക്കാ ചാടി ചാടി നടക്കൂറ്റള് നല്ല സാ കളിച്ചിട്ടെ ആ രസൊണ്ട് കൊർച്ചേരം ഇവ്ടിര്ന്നിട്ട് പിന്നപ്പറത്ത റൂമിലേക്കോവും
ആഹ്
അങ്ങനെ പിന്നെ ഹാൾലൊക്കെ ടീ പോയിടെ അവിടെ കേറി കെടക്കും ടീ പോയിമേ അയിന്റെ മോൾല് കേറി കെടക്കും സെറ്റീന്റെ മോൾലോട്ട് ഇങ്ങനെല്ലാം എത്തിചോക്കി നിക്കും കേറാൻ പറ്റൂന്നറിയാൻ
ആഹ്
നമ്മളിരിക്കുമ്പോ ചെല നേരത്ത് ങ്ങനെ മടീല് വന്നിരിക്കും മടീലിരുന്നൊറങ്ങു
മ്
തന്നെ വെരും അല്ലെങ്കി വരില്ല്യ
ആഹ്
ആഹ് അങ്ങനെ പകൽ സമയം ചൂടുള്ള സമയാണെങ്കി വരില്യാട്ടാ അവിടെ കട്ടിൽന്റെ അടീലൊക്കെ പോയി കെടക്ക്വാ ചെയ്യാ
ആ അവർക്കാടെ തണുപ്പുണ്ടാവു
ആഹ് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ സ് സന്ധ്യെക്കെയി കഴിഞ്ഞാ തന്നെ നമ്മുടടുത്തേക്ക് വെരും കളിക്കാനായിട്ട്
ആഹ്
അതുപോലൊരു രാവിലെരു ഒമ്പത് മണി വരെ ഫുഡ് കഴിക്കലും കളിം തന്നെയ അത് കഴിഞ്ഞാ പോയി കെടക്കും
ഏഹ്
പകല് മുഴുവൊംങ്ങനെ ഒറങ്ങി ഒറങ്ങി ഇങ്ങനെ കെടക്കും എടയ്ക്ക് ഫുഡ് കഴിക്കാൻ വെരും പിന്നവിടെ പോയി കെടക്കും അന്ന് രാത്രില് ഫുള്ള് കളിം നമ്മൾ പ്പ ലെയ്റ്റിട്ടെങ്ങാനും ചെന്നാല് അപ്പവിടെ എഴ്ന്നേറ്റ് നിക്കണ കാണാം
ഉം ഉം ഹ്ഹ
അങ്ങനെയാ പൂച്ചേടെ ശല്യംണ്ട് വിടെ ഇപ്പ മൊയല് വന്ന് കഴിഞ്ഞപ്പഴേ ഞങ്ങളെടക്ക് പൊറത്തേക്കെറക്കൂ രണ്ടേണ്ണത്തിനേ കൊറച്ചേരം ഒന്ന് ഇതാവാൻ വേണ്ടീട്ട്
ആഹ്
ഒരൂസം രാത്രില് പിടിച്ചോണ്ട് പോയാനെ ഞങ്ങള് മിറ്റത്ത് നിക്കുമ്പോഴാ ഓടി വന്ന പൂച്ച
എന്നിട്ടോ
അപ്പഴേക്ക് ആള് ഞങ്ങള് വെള്ളം പിടിക്കായ്ന്നു അപ്പഴേക്ക് ആളൊരു കല്ലെടുത്തെറിഞ്ഞു അയ്നേ
ആഹ്
അപ്പൊ ആ അത് പേടിച്ചോടി പൂച്ച ഞങ്ങള് ശരിക്കും പേടിച്ച്യ്നെ പിടിച്ചോണ്ട് പോയിന്ന്
ആഹ്
ആഹ് ഇതയ്ന് കതക് തൊറക്കുമ്പോഴുണ്ടല്ലോ പൊറത്തേക്കെറങ്ങി ഓട്കാ
ആഹ് ഓര്ക്കിപ്പതറിയില്ലല്ലോല്ലേ
ആഹ് അതന്നെ പുല്ല് തിന്നണൊന്നില്ലേ ഞങ്ങളെടയ്ക്ക് മുറ്റത് കൊണ്ട് ഇരുത്ത്ണ്ട് പുല്ലിലൊക്കെ
ആഹ് ആഹ്
അപ്പൊ അതവിടെ ചാടിച്ചാടിച്ചാടി വെറുതെ അവിടെങ്ങനെ നടക്കും
ആഹ്
ആണുമോയിലാട്ടാ പെണ്ണ്മോയിലങ്ങനെ പോവില്ല്യ അത് തിന്നങ്ങ് നിന്നിട്ട് അവിടെ നിക്കുള്ളൂ ആണ് മൊയൽ തിന്നരക്ക് കതക് തൊറക്കാ ഓട്കാ നമ്മള് പിന്നാ രുന്നറഞ്ഞ ആളോട്ടം നിർത്തി ചാട്ടാക്കും രണ്ട് കാല് വെച്ച് രണ്ട് കാല് വെച്ച് ചാടും ഫുൾ സ്പീഡില് ചാടില്ല പണി
ആഹ്
ആഹ് ഇന്നെറങ്ങിപ്പോയി ഇന്ന് ഞങ്ങൾ വെള്ളം പിടിച്ച് അടുക്കളെ പോയി വരുമ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിപ്പോ കാണല്ലനോക്കി മിറ്റത്തിരിക്ക
ഏഹ്
പേടിച്ചു പൂച്ച വന്ന എടുത്തോണ്ട് പോവേ
ആഹ്
ഇത്ര നാൾ ഇവിടെ പൂച്ചയുടെ ശല്യം ഉണ്ടായില്ലേ പക്ഷെ ഇപ്പ മൊയില് വന്നത് കൊണ്ടാണെന്ന് തോന്നുണു എവഏതോ കൊറേ സ്ഥലത്തുന്ന് ആ കണ്ണികണ്ട പൂച്ചകള എല്ലാം വന്ന് ഇവിടെ നടക്കാ അവിടെ
അവർ കിട്ടുമോ നോക്കിയേ ക്കാരോ
ആഹ് കണ്ടിട്ട് ഉണ്ടല്ലോ അപ്പ പിന്നെ പിടിച്ചോണ്ട് പോകാന തോന്ന്ന്ന് കുട്ടിപ്പൂച്ചകൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് കാടം പൂച്ചയോ കരി പൂച്ചയൊക്കെ വന്നേക്കും ഇവിടെ അത കാര ഞങ്ങള് എപ്പൊഴും കത കടച്ചിടും ങ്ങനെ ചെങ്ങാനുകേറി വന്നാലോകേറി പിടിച്ചിണ്ട് പോയാലോന്ന് വെച്ചിട്ടേ
ആഹ്
ഞ്ഞി മറ്റേ കമ്പി വലടിച്ചിട്ട് വേണം പൊറത്തേക്ക് എറക്കൊള്ളൂ അപ്പിന്നെ ഞങ്ങക്ക് തിണ്ണേല് വെക്കാലോ
ആഹ്
അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്ക് ണേ കൂട്ടിലിപ്പൊക്കെടുക്കണൊന്നില്ല കൂട് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കാ തൽക്കാലത്തക്ക്
കൂടൊക്കെ പൈസ കൊടുത്ത് വാങ്ങീട്ട്
ആഹ് വെറുതെയായി പോയി അത് അങ്ങട് ചാട ഇങ്ങട് ചാടാ ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോഴ്ക്ക് തില് കൂട്ടില് കെടുക്കിട്ടാന്ന് പറയ് ഫുഡ് ഒക്കെ അതിനക് കയറ്റി വെക്കും എന്നിട്ടുണ്ടല്ലോ അങ്ങട് ഇരുന്ന് കെടക്കാനാ പിന്നെ അപ്പൊ ഈ കബീടെ ഉള്ളിക്കൂടെ ങ്ങട് ചാടി വരണ കാണാം
ഏഹ്
അങ്ങനെയാ വെറുതെ ആയിപോയി ആഹ് കമ്പി ആ അതകത്ത് വെച്ച തോയ്ക്കാൻ പറ്റില്ല പൂച്ചേ ക്കിണ്ട് വടെ അത് ആട പ്രാ പിടിച്ചോണ്ട് പോവോലൊ പിന്നെ പാമ്പൊക്കെ വന്ന് കഴിഞ്ഞാ പ്രശ്നല്ലേ വിടെ കാ ഇവിടെ പറമ്പൊക്കെള്ള കാര്ണേ ആടൊക്കെ ണ്ട് എടക്ക് പാമ്പൊക്കെ വരും പിടിച്ചോണ്ട് പോകും കുഞ്ഞിതല്ലേ
ആഹ്
അങ്ങനെ ഇപ്പൊ പിള്ളേർക്ക് വെക്കേഷൻ ആയതോണ്ട് നല്ല ടൈം പാസ
ആ ഹ്
ഇപ്പൊ സ്കൂൾ തുറന്നഴിഞ്ഞാ രാവിലെ പോയി വൈകുന്നേരം വരുമ്പോ എങ്ങനെയാണോ
ആ അതായത് നല്ല നേരം പോ ക്കായി ടി വി കേടായി ഞങ്ങടെ
ആഹ്
അയിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയി
ഏ ഇടിയത്ത് പോയതാ
ഏയ് ഞനൊരൂസം കണ്ടൊണ്ടിരുന്നപ്പൊ ഒര് അനക്കൂല്ല്യ സൗണ്ട് വരണ്ട് ഡിസ്പ്ലേ ഒന്നും കാണാല്ല്യ
ഏഹ്
പ്പ മൊയലുള്ള കാരണം നല്ല നേരമ്പോക്കായിട്ടുണ്ട്
ആഹ്
മ് അന്ന ശരീട്ടോ
ആ ഓക്കെ എന്നാല്
ഓക്കെ ഓക്കെ